അവിടുത്തെ മഴയൊക്കെ നിന്നോ
മഴ നിന്നിട്ടില്ല പെയ്തോണ്ടിരിക്കണ്ട്
ആഹ്
അവിടെയോ
ഒന്ന്
എങ്ങനെ?
ഏകദേശം നിന്നെന്നോ പറ
ഏഹ് അ ശരി ഇവിടെ നിന്നി നിന്നില്യ ട്ടോ പിന്നെ എന്താ പറയാ ഞാന് ഞാൻ ഇങ്ങളിപ്പോ നിങ്ങൾക്ക് നാല് മക്കളല്ലേ?
ആഹ്
ആഹ് അപ്പൊ ഇങ്ങനെ ഇങ്ങനെ ഓൺലൈൻ ഷോപ്പിംഗ് ഒക്കെ ചെയ്യലുണ്ടോ
ഓൺലൈൻ ആയിട്ടോ
ആഹ്
ആഹ് ആഹ്
ആഹ് ഏ ഏ ഏ ഏത് ഏതിന്നാ എടുക്കല് എന്താ എടുക്കല് ഡ്രെസ്സോ അങ്ങനെ എന്താ വെക്കേഷനൊക്കെ ആയപ്പോ നമ്മള് സാധനങ്ങളൊക്കെ വെക്കേഷൻ കഴിഞ്ഞപ്പോ സ്കൂൾ സ്കൂൾക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങില്ലേ
അതൊക്കെ പൊറത്ത് കടേന്നാ വാങ്ങിക്ക് ഞാൻ ഈ ഡ്രസ്സ് ഡ്രെസ്സുകളൊക്കെ നല്ലത് ഓൺലൈൻ മീഷോന്നൊക്കെ കാണൂല അങ്ങനെയക്കെ പർച്ചേസ് ചെയ്യാറുള്ളു
ആഹ് ശെരി ഇങ്ങ് ആ ഇങ്ങക്കാണോ അതോ മക്കൾക്കോ
ആർക്കാ പറ്റിയേ കണ്ടെങ്കി
ആഹ് ശരി ആഹ് അങ്ങനെ അല്ലേ ഇപ്പൊ ഭയങ്കര ഓൺലൈൻ ഷോപ്പിംഗിന്റെ ഒരു കാലാണല്ലോ
ആഹ്
അപ്പൊ എന്താ പറയാ ഭയങ്കര ശേ ഭയങ്കര യൂസ്ഫുൾ ആണ് നമ്മുക്ക് കടയിലൊന്നും പോവും വേണ്ട നല്ല ചീ നല്ല കുറഞ്ഞ വില കുറഞ്ഞ രീതിൽ നമുക്ക് കിട്ടുന്നുണ്ടല്ലോ
ആഹ് ആഹ്
ഞാനും അതേ, എന്താ പറയ്യാ, ക്ഷേ ഞാൻ ഡ്രെസ്സസ് ഇനിക്കെടുക്കാറില്ല. മക്കൾക്ക് എന്താ പറയ്യാ ഡ്രസ്സസ് എടുക്കും കാരണം അ അതാവുമ്പോ എന്താ പറയ്യാ സ്കൂള്ക്കു എത്രട്ടാലും തെ തെകയൂല്ലല്ലോ.
സ്കൂൾക്ക് ബുധനാഴ്ച്ച മാത്രല്ലാ
ബുധനാഴ്ച്ച മാത്രാണ് ഇപ്പം ഇപ്പൊ ഫസ്റ്റില് യൂണിഫോം ഒന്നും കിട്ടീട്ടില്ലാ.
ആ ആ അങ്ങനെ.
ആ മയേക്കാവുംമ്പങ്ങനെ മാത്രേ ഉം അങ്ങനെക്കെപ്പാടെ ആകുമ്പം എന്തായാലും ഒരു ഡ്രെസ്സിന്റെ ഇല്ലെന്തെങ്കിലുഒരു ഡ്രസ്സിടണോല്ലോ പിന്നെ ചെറിയ കുട്ടികളാവുമ്പം പ്രത്യേകിച്ചും ഡ്രസ്സ് ത് നല്ലോണം വേണല്ലോ.
ആ ആ അനക്ക് എത്ര മക്കളാന്നാറണെ?
രണ്ടാള്.
രണ്ടാള്, എത്രയിലാ?
ഏ എട്ടുവയസ്സും ആറുവയസ്സുവായി. മൂന്നാം ക്‌ളാസിലും ഒന്നാം ക്ലാസ്സിലും.
ആ
അങ്ങനെ.
രണ്ടും ഒരു സ്കൂളിലന്നെയല്ലേ?
ആ അതേ.
ആ അവിടെത്ര വരേണ്ടോലു പഠിക്കാണോടത്തു?
ഏഴുവരെ.
ആ ഏഴു തരാവുപ്പോനി വേറെ നോക്കണ്ട.
ഉം ഞാനുപക്ഷേ നോക്കട്ടെ. ക്കത് അത്ര ഒരു ഉം ക്കാ സ്കൂളിനോടത്രക്കൊരു ഇഷ്ടല്ല്യ. ഞാമ്പിന്നന്നേ അന്ന് മ ക്കള് ഏഹ് ഇബടെ ഏഹ് കൊറച്ച് ദൂരെള്ള ഒരു സ്കൂളുണ്ട്. കും ആളവിടെ ചേർക്കാന്ന് പറ പിന്നിത് ഡോണ്ഷ് ച്ച് കൊടുക്കണ്ടിവരും പക്ഷേന്നാലും അവിടെ ചേർക്കാന്നു പറഞ്ഞിരുന്നു അപ്പം എനിക്ക് ഭയങ്കര ടെൻഷന് കാരണം ഇബിടുന്നാരും അങ്ങനെ ആ ആ ഒരു പ്രായത്തിലുള്ള കുട്ടികളാരേം വിടുന്നില്ല്യ. പിന്നേ നമ്മക്ക് വിടെ റോഡ് മെയിൻ റോഡ്ക്കാക്കി കൊടുക്കണം. ഇത് ഇതിലൂടാവുമ്പം മറ്റേ ഓ ട്ടോ ഇപ്പ വരും ബസ്സ് മറ്റേത് ആ റോഡ് മെയിൻ റോഡിലൂടെയാ പോവാ അപ്പ ന ഞമ്മളല്ലേ വീട്ടിലിണ്ടാവുക
ആഹ്
ഞാൻ ആ ഒരു ബുദ്ധിമുട്ട് വിചാരിച്ചിട്ട് ഞാൻ ആളോട് പറയാതെ പോയി ഏഹ് ചേർത്തതാ പിന്നെ ആളോട് പറഞ്ഞു ഒക്കും പിന്നേം പ്രെഗ്നന്റും കാര്യങ്ങളും ഒക്കെ ആയില്ലേ അപ്പോക്ക് പിന്നെ പറഞ്ഞിട്ടും കാര്യവില്ലല്ലോ
ആഹ് ആഹ്
ചെലവായില്ലേ അപ്പ പിന്നെ ഞാൻ മോനെ അവിടെ ത്തി പക്ഷേ എനിക്കത്ര ഒരു ഇഷ്ടവില്ല ഇഷ്ടവില്ലാന്ന് പറഞ്ഞാലങ്ങനെയല്ല എന്താ പറയാ ഒരു കുട്ടികൾക്ക് അറ്റെൻഷൻ കിട്ട്ണില്ല അത്ര അങ്ങട്ട് പഠിപ്പിക്കുന്ന ക്കൊണ്ട് പക്ഷേ ഓരോ ക്ലാസ്സില് എത്തുമ്പോ ഇപ്പൊ ര ഒന്നാം ക്ലാസ്സ് ത്ത് നല്ല സൂപ്പറ് നല്ല ടീച്ചറായിരുന്നു രണ്ടാം ക്ലാസ്സിലെത്തിയപ്പോ ആ ക്ക് സാഹചര്യം കൊണ്ടായിരിക്കും ചെറിയ കുട്ടിയുണ്ട് കൊറേ എന്താ പറയാ ഡെലിവറി ആ ഒരു സ മയത്ത് ലീവ് ആയി പിന്നെ കുട്ടിക്ക് പാല് കൊടുക്കാൻ പോകും അങ്ങനെ എന്തേലും വർക്ക് കൊടുത്തിട്ട് അപ്പൊ മ ക്കളെ ശെരിക്ക് ശ്രെദ്ധിക്കാനൊന്നും അതെ
അ ആ
എന്താ പറയാ മക്കള്ക്ക് ക്ലാസില്ല്യ ക്ലാസ് എടുക്കുന്നില്ല പിന്നെ ഇപ്പൊ രണ്ടാം ക്ലാസ്സിലെത്തിയ ഒരു കുട്ടി എന്ന് പറയുമ്പൊ അത്യാവശ്യം പഠിക്കാനുണ്ട് അപ്പൊ ഓർക്ക് എന്തേലും ഒക്കെ കൊസ്റ്റ്യൻ പേപ്പർ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അ ത് അവര് തന്നെ വായിച്ച് എഴുതിക്കോ അങ്ങനെയൊക്കെ ഒരു സിസ്റ്റം ആ ക്ലാസ്സിലെ അപ്പൊ എനിക്കെന്തൊരു ഒട്ടുമിക്ക എന്നിട്ട്
ആ ആ
അഗീകരിക്കാൻ പറ്റാ ആ അപ്പോൾ പിന്നെ ഇപ്പോൾ മൂന്നാക്ലാസ്സിലാണ് ആ മൂന്നാക്ലാസിലെതിപ്പോൾ എനിക്ക് ഒരു സമാധാനന്തേച്ചാൽ മൂന്നാക്ലാസിലെ മൊത്തം പിരീഡ്സ് ഇങ്ങനെ എൽ വേറെ വേറെ ടീച്ചേർസാ അവോഴ്‌സ് ആയിട്ട്
ആ മാറും
ആ മാറും അവിടെക്കെ എങ്ങനെയാ
ആ അങ്ങതന്നെ
ആ അപ്പ അതുകൊണ്ട് സുഖയി അപ്പംപിന്നെ ഒരു ടിച്ചർഅല്ലല്ലോ പഠിപ്പിക്കുന്നെ
ആ ആ
പിന്നെ പക്ഷെ കുട്ടികൾടെ കാര്യത്തിൽ നമ്മക്ക് ഭയങ്കര പഠിക്ക് അവർക്ക് പഠിക്കാൻ കുറെ ഇളേളണ്ട് നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട് അകുല്ലേ കാരണം ഓരെ മൂന്നാളും കൂടെ ആകുമ്പോൾ ആ ചെറുത് രണ്ടു പേരും ഒരുമി- ച്ച് അല്ലേ
ചെറുതും നോക്കണംപിന്നെ മൂന്നാമത്തെനും അത്രക്ക് അങ്ങോട്ട് നമ്മള് ഇരുത്തിയാലേന്നെള്ളൂ ആ ഓലയിന്ന് ശ്രദ്ധി ഞാമ്മള് അപ്പോൾ ഇവരെ ശ്രദ്ധിക്കുബോ ഓളത് ഇതായിട്ടുണ്ടാകും ഓള് ശ്രദ്ധ ഇമ്മക്കും അങ്ങനെ ഇവളെ സുഖയിട്ട് ഉണ്ടാകുവാ
ആ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആയിശേ-
ഉം
പക്ഷെ മക്കളെ കാര്യത്തില് നമ്മക്ക് ഭയെങ്കര ടെൻഷനേയ്ക്കും. ഇപ്പ പഠിപ്പിക്ക്ണ കാര്യത്തിലെന്നെ നമ്മക്ക് ആ ഒര് സമയത്ത് എക്സാമൊക്കെ ആവുമ്പോക്കും ഭയങ്കര ടെൻഷന് ആണെല്ലോ അവർക്ക് ടെൻഷന് ഒന്നും ഉണ്ടാവൂലാ
ഈ ഓൺലൈൻ ക്ലാസ്സ്ലക്കാ ചേർത്താറ്ണ്ടോ?
ഇല്ല ഞാനെന്താച്ചാല് ഫോണ് കൊടുത്താല് ഇനി അതവാ അതിൽ ശ്രദ്ധിക്കാതയാലോന്ന് വിചാരിച്ചിട്ട് ഇനി ഇപ്പ ഡെലിവറി ടൈം ആവ്ണ സമയത്ത് ഞാൻ എന്തേലൊരു ട്യൂഷൻ കൊടുക്കണം ന്ന് വിചാരിക്കിണ്ട്.
ഇന്നാ ഞാൻ ഇന്റട്ത്ത് പറയേണ്ടു
ആ ഇങ്ങള് ട്യൂഷൻ എട്
അ ആ ഞാന ല്ല, ഞാന് അയിന്റെ പ്രേമോട്ടർ ആയിട്ട് വർക്ക്‌യ്യിണ്ട്.
അയ് ശെരി അങ്ങനെണെങ്കിൽ എന്റെ ഫ്രണ്ട്സ് ഒക്കെണ്ട്. ഒരു ഫ്രണ്ട് ഇണ്ട്. അല്ല ഞാൻ നോക്കട്ടെ ഇൻഷാഅള്ളാഹ് ഞാൻ പറയാം അയെന്താ പറയ് അങ്ങനൊരിതില് വർക്കെയ്യ്ണ്ട് അവള് അവള് എന്താ മ് എന്താപ്പയ്ന് പറയ്
പി എം വി എമാ
അല്ലല്ല അതല്ല ഫോക്കസ് ഫൈവ് അല്ലല്ല ഫോക്കസ് ഫൈവാണ് അ പ്പൊ അവള് അവള്ന്നോട്ങ്ങനെ പറയല്ണ്ടെ ഇങ്ങനെ ചോയ്ക്കല്ണ്ട് അപ്പൊ ഏ നോക്ക ട്ട് ഞാന്തായാലും വിവരം പറയൊണ്ട് കാരണെന്താച്ചാല് ഇനിക്ക് തോന്നല്ണ്ട് എന്താ പർയാ ഒര് ടെൻഷന്‌ ഒക്കെ കൊടുക്കണം പിന്നെ എന്നാല് ഇനിക്ക് ആ സമയാവുമ്പം ഓളെ ശ്രദ്ധിക്കാനൊന്നും പറ്റൂലല്ലൊ
ആഹ് ആഹ് അപ്പേ വന്തായാലൊന്ന് വാണം
ആഹ് അങ്ങനൊന്ന് കൊട് ക്കണന്ന് വിചാരിക്ക്ണ്ട് കാരണം പിന്നെ മക്കളും മ്മക്ക് ചെറിയബേബിയൊക്കെ ആയികഴിഞ്ഞാല് ഇൻഷാ അള്ളാ അങ്ങനായികയിഞ്ഞാ അമ്മക്ക് കുട്ട്യെളെ ശ്രദ്ധിക്കാ ക്ക്യാണ്ട് ബുദ്ധിമു ട്ടാവും രണ്ടുപേരും ഒരേ ഒരു ബേസിക്കല്ലെ ആ ഒരു സ് സമയം
കുട്ട്യോളെങ്ങനെ പഠിക്കോ?
എന്താപറയ മോന് ഉഷാറാണ്. മോളും ഉഷാറേരുന്നു ഷെ ഞാനീപറഞ്ഞീല്ലെ എന്താപറയ ഈ രണ്ടാക്ലാസിലെ ഇയൊ ഇ ഈയൊരു പ്രശ്നം കാരണം അതിലെ മിക്കകുട്ടികളും ബേക്കിലായിടിണ്ട് ഉം എയ്താനൊ- ക്കെയ്തും പക്ഷെ പ്പിനീപ്പം പുതിയ എന്താ സബ്ജക്ട് ഇ വി എസ് ഒക്കണ്ടല്ലൊ അപ്പൊ ഇ വി എസ് പൊതുവെ പറയണേകേക്കാം ഭയങ്കര ടഫാണ്ന്ന് പിന്നെയാന്ന് പറഞ്ഞെ ഇംഗ്ലീഷ് മീഡിയാണെന്ന് പറഞ്ഞിട്ട് കാര്യല്ല ഇപ്പ മേ മ മ് കണകൊക്കെ ആവുമ്പൊ പിന്നെ ഇതാണ് ഇപ്പൊ ഗുണനപ്പട്ടികയൊക്കെ പഠിപ്പിക്കുന്നതെ മലയാളത്തിലാണ് അവഞമ്മള- ക്കെങ്ങന പഠിപ്പിചിരു പഠിച്ചിരുന്നെ ആ കാണാപാഠം പഠിച്ചൊരുപാട്ട്പോലാണല്ലൊ
ആ ആ ആ
ആ ഒരു ആള താളത്തിലും ഈണത്തിലൊക്കെ പാടുന്നത് കേക്കാം ഞാൻ ചോയിക്കും അല്ല മോളെ ഇ എന്ത് ഇംഗ്ലീഷ് മീഡിയത്തിലാ പഠിക്ക്‌ണേ ഇത് എന്ത് ഇംഗ്ലീഷ് മീഡിയാണ് ചോ യിക്കും ഞാന് അപ്പം നമ്മള്പ്പോ ഒര് ആ ഔ അത് കേൾക്കുമ്പോൾ തന്നെ എനിക്ക്‌ എന്തോ പോലെ മോള് ഇംഗ്ലീഷ് പറയണന്നോ അല്ലെങ്കിൽ മലയാളത്തിന്റെ ആ ഒരു ഇതല്ല കാരണം ഇംഗ്ലീഷ് മീഡിയത്തിലാണല്ലോ ഓള് പഠി ക്ക്‌ണത് ഇംഗ്ലീഷിലാണല്ലോ ക്വസ്റ്റ്യൻസ് ഇനി ഇനി ഇപ്പം നമ്മള് ഇംഗ്ലീഷ് മീഡിയം ചേർത്തി വരുമ്പോൾ നമ്മള് എന്തായാലും ആ ഒരു ലെവല്ല്ല്ലേ നമ്മള് മുന്നോട്ടു കൊണ്ടോവാ
ആ
അത് വിചാരിച്ചിട്ട് ഞാന് ഞാന് അങ്ങനെ പറയും അപ്പ നമുക്ക് ഒരു ടെൻഷനാ
ആ
പിന്നെറിഞ്ഞാല് ഓള് കുറച്ചധികം സ്ലോയാണ് ആള് പഠിക്കും പക്ഷേ പഠിക്കാന് ടൈമടുക്കും
ആ
ക്ഷെല്ലതും പറഞ്ഞാ കേൾക്കും അന അനുസരണയുള്ള ആളാണ് വികൃതിയോ ആ ഒന്നും ഇവര് രണ്ടുപേര് മോന് പിന്നിം വാശിയാ ആ പക്ഷേ എന്നാലും അങ്ങനെ പ്രശ്നങ്ങളില്ലപ്പം എന്ത് കാര്യാണങ്കിലും പറഞ്ഞാ കേൾക്കും അങ്ങനെ എല്ലാം സഹായിക്കാനായാലും പാത്രം കഴി ലും ഞാൻ തൊടക്കട്ടെ ഞാൻ തൊടക്കട്ടെ ഇനി പറയും വേണ്ട ആ വെള്ളം ഇവടെ ചിന്തിയിട്ട് പിന്നെ അത് തൊടച്ചിട്ട് എടുക്കാൻ കയ്യൂലാ പറയും ഞാന്ഓളോട്.
ആഹ ആ ചെറുപ്പതത്തിലന്നെ ഇങ്ങനെ ശീലള്ളത് നല്ലതാ. ഉം
പൈസ ഇല്ല്യാന്ന് പറഞ്ഞ ഞാൻ ഇങ്ങനെ ആലോയിക്കല്ണ്ട് ഇപ്പം നമുക്ക് പെരുന്നാളൊക്കെ ആവുമ്പോ നമ്മുടെ മക്ക്‌ മക്കള് ഓരോ മക്കള് ഡ്രസ്സ്ട്ത്ത് മദ്റസ് ലോ സ്കൂളിലോ പോവുമ്പോ പറയൂലേ ഇൻക്ക്‌ ഡ്രസ്സ് എടുത്ത്ന്ന്ക്കെ പറയൂലെ പൊതുവേ ഞാൻ ശ്രദ്ധിക്ക് പിന്നെ എല്ലാ മക്കളും ഇവ ഓല്ക് ഡ്രസ്സ്‌ എടുത്തിന് ഇപ്പച്യേ നമ്മളെന്നാ പോണേന്ന് ചോയ് കുവല്ലോ ഇവിടെ ആ ഒരു സംസാരേ ഇണ്ടാവലില്ല ഞാ എന്റെ ജീവ്തത്തില് ഇപ്പോ ഈ ഇത്രേം വർശ് ഈ ഇവര് കെട്ട് വൈസായില്ലെ ആ എട്ട് വൈസും ജെനികുമ്പേ പറയൂല്ല എന്നാലും ആ ഒരു സമയംതൊട്ട് പറയ്നൊരു സമയം വരുല്ലോ തിരിയ്നൊരു സമയം അതെന്തായ്ലും അയ്ച്ചിണ്ടപ്പം ആ ഒരു സമയംതൊട്ട് ഇവള് ഇവള്പറയൂല്ല ഇവര് രണ്ടുപേരും പറയൂല്ല എ നമ്മളന്നാ ഡ്രെസ്സെട്ക്കാൻ പോണന്ന്. തന്ന് ചോയ്ക്കൂല്ല ശെ ഞാചോയ്കും ഞഎന്നൂമ് ചോയ്ക് ക് രണ്ട് നേരം ആം അപ്പോ ആ ആല് ഇത് ഇക്കനെ പറ്യും പാവാണ് മക്കള് ആ അങ്ങനല്ല ഇങ്ങ്നെ ഉണ്ടാകുമ്പോ ഭയങ്കര കുരുത്തക്കേടുള്ള മക്കളാവും അതൊന്നറിയില്ലാട്ടോ ഉം ചെർപ്പത്തില് പറയാലില്യാന്ന് നമ്മടെ ചെർപ്പത്തില് കുര്ത്തക്കേടുള്ള മക്കള് വെല് തമ്പോ പാവാര്ക്കു‌ന്ന് അതേപോലെ ഇനിപ്പോ മക്കള് പാവായോണ്ട് ഇതിനിം കുര്ത്തകേടാവോന്നറിയില്ല
അഹ് ഇപ്പോ എന്താലും അൻസർണ ഒള്ള മക്കളാണ് ഉം ഉം ആ രണ്ടാളും പേടിയാ
എന്താലും പേടിയാ
ആ
ഇകും മേണെങ്കി എ വേണെങ്കി കൂടുതല് പേടി
ആ ആ
ആ മോക് മോള് കൂടുതല് അറ്റാച്ട് ഉപ്പച്ചി ഉപ്പാനോടാ
ആ
അവന് എന്നോടും
മ്
അവിടെ എങ്ങനെയാ പൊ പൊതുവെ അങ്ങനെയാണല്ലോ ആൺകുട്ടികള് ഉമ്മാനോടും പെൺകുട്ടികള് ഉപ്പാനോടും ആണെന്ന് പറയില്ല് ക് ഇങ്ങടെ കേസില് ഇനി എങ്ങാനെയാ
അങ്ങനൊന്നും ഇല്ല അവർക് രണ്ടാളും അങ്ങനെ പ്രത്യേകിച്ച് അറ്റാച്ച് മെന്റ് അങ്ങനെ ഇല്ല എനിക്ക് തോന്നി ഇല്ല അങ്ങനെട്ടോ
അതെന്താ അപ്പ ഇങ്ങള് ലോ ഇങ്ങനെ സംസാരിക്കല് ഒന്നും ഇല്ലേ ഇങ്ങളോട് എല്ലാ കാര്യം സംസാരിക്കനോനില്ലേ
അല്ലേ എന്തോ ഉപ്പാനോട് പ്രത്യേകിച്ച് അറ്റാച്ച് മെന്റ് അങ്ങനെ നെ അങ്ങനെ തോന്നിട്ടില്ലാന്ന്
രണ്ടു പേരോടും ഒരുമിച്ച് ഒരേപോലെ എനിക്ക് മേണങ്കി ഈ ഒര് ര് റസ്പക്റ്റ് ഉണ്ടാകും ഉപ്പാന്റെടുത്ത് എപ്പഴും
എന്നാ പേടിക്കണ്ട സമയത്ത് പേടി ഉണ്ട് ഞാന് എന്തേലും നല്ല കാ പറയുമ്പം ഞാൻ പറയും ഉപ്പച്ചിയോട് പറഞ്ഞ് കൊടുക്കും എന്ന് പറഞ്ഞാലും അങ്ങനെ ഭയങ്കര പേടിയാ ഉപ്പച്ചിനേ
ആയി ശരി എന്തെങ്കിലും ഇപ്പം ഈസ്കൂളിൽ ഒക്കെ എന്തെലും ആവശ്യങ്ങള് വന്നാൽ അല്ലാങ്കിൽ ഞാ ഓർക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളുള്ള സാധനങ്ങൾ ഉണ്ടാകുമല്ലോ എവിടെയെങ്കിലും പോകുമ്പം അപ്പം അങ്ങനെയൊക്കൊക്കെ ഉണ്ടാകുമ്പോ ആരോടാ പറ
അത് അതിന്റെ ട്ത്ത് പറയും എന്നിട്ട് എന്നോടും ഉപ്പച്ചി നോട് പറയാൻ പറയും
ആ അതിപ്പം നമ്മള് ഉപ്പിനോടു ഉപ്പി ഉപ്പാനോട് നമ്മൾ അങ്ങനെ ആയിരിക്കും അല്ലേ അതേ പോലെ ആയിരിക്കും
ആഹ്ആ ആ ആ
എന്നാ പിന്നെ ശെരി കേട്ടോ
ആഹ്ആ ശരി
ഒക്കെ